അഹ് കേക്ക്ണില്ലേ കേൾക്ണില്ലേ ആഹ്
ഉം എന്താവാൻ ഓ നല്ല വിശേഷം
ഉം
മഴണ്ടാ അവ്ടെ
മഴെന്നുല്ല
ആഹ് അപ്പിന്നെല്ലാടത്തും വെയിലാണ് കാലാവസ്ഥ.
ആഹ് എല്ലോട്ത്തും വെയ്‌ലന്നേണ് ഇന്നലൊക്കെ നല്ല മയേന്നു
ഇന്നലെല്ലാടത്തും മഴയായിര്ന്ന് ഇന്നെല്ലാടത്തും വെയില.
ഉം
ഉം ഫുഡ്ഡൊക്കെ കഴിച്ചാ?
എന്താണ് പണി പണിന്താണ്?
ജോലിയാ
അല്ല ഇപ്പെത്താ പണീന്ന്
ഇപ്പൊ ഒന്നൂല്ല ഇപ്പ ചുമ്മായിരിക്കും
ഉം
ഉം ബി മോ കുഞ്ഞ് മോളണ്ട് ഇപ്പാള് ഒറ ഒറക്കാ
ഹ് ഹ്
എ എതരെ കളിക്യാര്ന്നു ഇപ്പങ്ങോട്ട് ഒറങ്ങിയതേ ഒള്ളൂ
എത്ര മക്കളാ
ഒര് മോളേള്ളു
ഏ ഒന്നൊള്ളൂ
ആഹ് മൂന്ന് മാസായിട്ടുള്ളൂ
ഓ അത്ര ആയിട്ടേള്ളൂ
ആഹ് ആദ്യത്തെ കുട്ടിയാ
ഹേ
ഉം
എഹ് എത്ര വെരെ അപ്പൊ പഠിച്ചത്
ഞാന് ഫാഷൻ ഡിസൈൻ
ഫാഷൻ ഡിസൈനിങ്ങോ
ആഹ്
അത് കംപ്ലീറ്റ് ആയോ
ആഹ് കംപ്ലീറ്റായി
അത് എത്ര കൊല്ല
അത് വൺ ഇയറ്
ഒരു കൊല്ല അതിൻ്റെ വൺ ഇയറിൻ്റെ മേല ഇല്ല
ഇല്ല ഇല്ല
ഓ അതെങ്ങനെ പഠി ജോലിക്ക് പോക് ണ്ടോ
ഞാൻ പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞൊക്കെ ആയി പിന്നെ ഇപ്പ ഇനി ഇവള് ഇവിടെ വച്ച്‌ വലുതായിട്ട് എന്തേലും നോക്കാന്ന് പറഞ്ഞു
ആഹ്
ഉം
ഇത് ഫാഷന് ഭയങ്കര ഇഷ്ടാ
ആഹ് കുഞ്ഞിലെ താല്പര്യാണ് കുഞ്ഞിലെ എന്നെ ഒന്ന് കുഞ്ഞിലെ കുഞ്ഞായിരുന്നപ്പോഴേ ഈ പാവിനൊക്കെ ചുമ്മാ ഉടുപ്പൊക്കെ ത തയ്ച്ച്ക്കെ ചുമ്മാ കൈ കൊണ്ടേ കൈ കൊണ്ട് ചുമ്മാ കട്ടൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചുമ്മാ കൈകൊണ്ട് നമ്മള് പിന്നെ സൂചിം നൂലും വെച്ച് തയ്ക്കത്തില്ലേ
ആഹ്
അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടല് കുഞ്ഞുനാളിലെ ഉണ്ടായിരുന്നു
ആ അപ്പൊ ചെറുപ്പം തൊട്ടേ ഉണ്ട് അയിനോട് ഒരു കമ്പം
ആഹ് ഉണ്ട്ണ്ട് അപ്പൊ ഒരു മൂന്ന് രണ്ടാം ക്ലാസ്സ് മൂന്നാം ക്ലാസ്സ് അപ്പോൾ സ ആ സമയം
ആഹ്
ആഹ് അപ്പൊ പിന്നെ അപ്പൊ ഉമ്മ എല്ലാം മനസ്സിലായി എനിക്ക് അതിനോടാണ് ഇൻട്രസ്റ്റ് അപ്പൊ പിന്നെ പത്താം ക്ലാസ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റിച്ചിങ്ങ് പടിക്കാൻ പോയായിരുന്നു
ആഹ്
അങ്ങനെ പിന്നെ അടുത്തുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു ഈ ബ്ലൗസ് ചുരിദാറ് അങ്ങനെയൊക്കെ എല്ലാം അറിയായിരുന്നു പിന്നെ അപ്പോൾ ഒരു പിന്നെ ഒരാഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചാലെന്ത് എനെ പിന്നെ അങ്ങനെ പോയി
എന്നിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് പഠിച്ചു അയിൻ്റെത്
കഴിഞ്ഞു
അല്ല ആഹ് ഞാൻ പഠിക്ക
ആഹ് എന്താ പോ ഡിഗ്രി കഴിഞ്ഞോ
ആഹ് ഞാൻ ഡിഗ്രി തേർഡ് ഇയർ
ആഹ് ആഹ്
അപ്പം പ്ലസ് ടു ഏതിട്ത്തിനി
കൊമേസ്.
കൊമേസോ?
ആഹ്
ഡിഗ്രി ചെയ്തീല്ലല്ലോ. നേരെന്തിന് പോവേ?
ആ ഇപ്പത്തെ അക്കൗണ്ടിങ്ങെക്കെപ്പോയാരുന്നു.
ആറ് മാസത്തെ.
ആഹ്
ആഹ്. അത് നല്ലതാണല്ലോ.
ആഹ് അക്കൗണ്ടിങ് കംപ്ലീറ്റായി.
ഉം കംപ്ലീറ്റെയ്താരുന്നു.
ഹസ്ബന്റെന്താ ചെയ്യണേ?
അത് വണ്ടിട കച്ചോടാ.
ങേ?
വണ്ടിടെ കച്ചോടം. വണ്ടീന്റെ, കാറിന്റെ.
ആഹ്, ആഹ്.
ഉം
വീട്ടിലാരെക്കെണ്ട്?
വീട്ടില്, എന്റെ വീട്ടിലിപ്പോ വാപ്പായും ഉമ്മായും. അനിയത്തി, പിന്നെ ഞാനും കുഞ്ഞുവാവെ. വാപ്പ ഇപ്പം നാട്ടിലില്ല. ഇപ്പൊ ഒടനെ വെരും. ഗൾഫിലാ.
ഗൾഫിലാ?
ആഹ്.
ആഹ്. ഇപ്പ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവാനായ്ക്കണിലേ?
അതിനി കൊറച്ചൂടെ കഴിഞ്ഞിട്ടേഉള്ളൂ.
ആഹ്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഇ കഴിക്കെണം.
ലേറ്റാവോ കഴിക്കാന്?
ഇല്ല. കൊറച്ച് മുമ്പാന് ഹ് ചെപ്പാത്തി കഴിച്ചാരുന്ന്. ഇനി രാത്രി കൊറെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെയാവുമ്പം ഒന്നുങ്കൂടെ കഴിച്ചിട്ട്. കെടക്കും ആഹ്.
ഉം. ഇങ്ങനെ ഫേവറേറ്റ് ഫുഡൊക്കൊണ്ടോ?
ആഹ് എനിക്ക് കൂടുതലിഷ്ടം ബൊറോട്ടക്കെ ഇഷ്ടാ. പിന്നെ കപ്പേം മീങ്കറിം ഫേവറേറ്റ്.
ഓ കപ്പേം മീൻക്കറിം നല്ല കോമ്പിനേഷനാ.
ഉം പിന്നെ പിന്നെന്താണ്? പിന്നെ മന്തി നേരത്തെ. മന്തിക്കെ ഇഷ്ടവാരുന്നു. പക്ഷെ ഇപ്പ ഇഷ്ടില്ല.
ഓ അതെന്ത് വറ്റി?
ഉ ഉം ഈ പ്രഗ്നൻസിടെ ടൈമില് വെറുത്തുപ്പോയി. അപ്പം പിന്നെ ഇപ്പഴും എനിക്കങ്ങോട്ട് മാറുന്നില്ല.
ഓ അത് കൊറെച്ച് കഷ്ടായല്ലോ. മന്തി ലവ്വേർസല്ലാത്തോലെ ആദ്യാട്ട കേക്കണേ.
അതെ അതെ. അതെന്താ? സാധാണ എനിക്കാണെങ്കി മന്തീന്ന് പറഞ്ഞാ നല്ല ഇഷ്ടാരുന്നു. ഞാൻ കഴിക്കേയും ചെയ്യുമാരുന്നു. പോയി ഇങ്ങനെ. കടേ പോയിരുന്ന് കഴിക്കൊക്കെ ചെയ്യുവാരുന്നു. ഇക്കാടെകൂടെ. ഇപ്പം പിന്നെ അതിനോടൊള്ള എന്തോ താല്പര്യം അങ്ങില്ലാതായി ഇപ്പം. വെറുപ്പ ആഹ് ങ്ങനെ കേൾക്കുമ്പോഴേ വെറുപ്പാ
മന്തിലൗ‌വെയ്സണ് ഏറ്റവും കൂടുതല്ള്ളത്.
ആഹ് അത് ഈ പ്രഗ്നൻസി ടൈം ആവുമ്പോ നമുക്ക് അങ്ങനെയൊക്കെയാണ്. അല്ല ഇഷ്ടള്ള സ ഏറ്റവും ഇഷ്ടള്ള സാനം ഇഷ്ടപ്പെടാതെ വരും. പിന്നെ ഒട്ടും ഇഷ്ടല്ലാത്തട്ട്ത്ത് ഇഷ്ടം തോന്നും
കൊറച്ച് കഷ്ടപ്പാടാണല്ലോ ഇപ്പൊ
ആഹ്
ഇപ്പൊ കല്യാണം കഞ്ഞിട്ട് എത്ര ഇയറായി.
ഇപ്പോ അഞ്ചായി.
ഓ അഞ്ചോലത്തിന് ശേഷ പ്രഗ്നൻറ് ആണേ?
ആ അതെ തെ.
അത് ഇൻ്റെ സിസ്റ്റർ അങ്ങനെയെനി അഞ്ച് കൊല്ലം കഴിഞ്ഞെയ്നിഷ ഫസ്റ്റ് പ്രഗ്നൻറ്റവെന്നെ.
ആ ആ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാ പഠിച്ചത്. കല്ല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട്ണ്ടായിരുന്നു അപ്പം പിന്നെ ലേറ്റെയി.
പ്പോ പ്ലസ് ടു അഴിഞ്ഞപ്പോൾ കല്യാണയിഞ്ഞാ
ആഹ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴ കല്യാണം കഴിഞ്ഞായിരുന്നു
ഓ
പിന്നെണ് ഈ ഫാഷൻ ഡിസൈനിങ്ങ് അക്കൗണ്ടിങ്ങേല്ലാം പഠിച്ചെ.
ന്നാലും പഠിച്ചില്ലേ.
അതെ
പഠിക്കാൻ പോവാത്തത്ര പേരിണ്ട്.
ഏ
പഠിക്കാൻ പോവത്തെത്ര പേര്ണ്ട് കല്ല്യാണം കഴിഞ്ഞെയ്നെഷം
അതെ.
ഉം
പിന്നെ ഞാം എൻ്റെ വിട്ടിന്ന് തന്നൊയിരുന്നു പഠിക്കാൻ പോവുന്നതെ
ആഹ്
ആഹ് ഇവിടെ അതന്റെ ആ് എൻ അതേന്നെ അങ്ങനെ രണ്ട് വീട് തമ്മിൽഓങ്ങാണ് ദൂരോണ് മ് ആ പ്പൊ പിന്നെ. ഞാനപ്പോ പിന്നെ ഇടക്ക് എനിക്ക് അവധിയൊക്കെ കാര്യങ്ങളോക്കെ ള്ളപ്പോ നമ്മള് നമ്മുടെ വീട്ടിന്ന് നമ്മള് നമ്മള് റിലേറ്റീവിന്റെ വീട്ടിലൊക്കെ പോകത്തില്ലേ എടക്ക് അവധിക്കൊക്കെ
ആ
അതേപോലെ അങ്ങോട്ട് പോകും ഹ്
ന്നിട്ട്
ഏ ഇവെടെന്ന് ഏ
നേരെ തിരിച്ചാണ്ല്ലേ
അതെ എല്ലാവരിൽ നിന്നൊരു ഒരു വെറൈറ്റി.
ആ കൊറച്ചൊക്കെ വെറൈറ്റി ഇല്ലാതെന്ത് ലൈഫ്
എങ്ങനെ യാ
കുറച്ചൊക്കെ വെറൈറ്റി വാണ്ടെ.
അതന്നെ വരയ്‌റ്റിന്ന്ച്ചാൽ എന്താ കല്യാണം കഴിച്ചിട്ട് പഠിക്കണം. പഠിക്ക തെനെക്ക് കല്യാണം കഴിചെയ്ന്ന് ശേഷം പ്രണയിക്കണം. സാധാരണ എല്ലാരും പ്രേമിച്ചിട്ടാണ് കെട്ട്ന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് പ്രേമിക്ക്ന്നത്. കെട്ടിയളിന്ന്
ആ അതിപ്പോ ഞാനും അങ്ങനെ തന്നെയ്ണേ പ്രേമൊന്നുല്ല കെട്ടിയിട്ടുല്ല
ആഹ് ആഹ്
അങ്ങനെ അങ്ങ് പോണ്, പെരക്കാരെ മുടിപ്പിച്ചാൻ.
ആഹ് എന്നിട്ട് പിന്നേന്ന് പറഞ്ഞാല് കല്യാണം കഴിച്ചഴിഞ്ഞിട്ട്, കല്യാണം കില്യാണം കഴിഞ്ഞിട്ട്. പഠിക്കാൻ പോകാതെ നമ്മുടെ സ്വന്തം ബെഡ്‌റുമ്.
ആഹ്.
അതക്ക കൊണ്ട് നല്ല ആഹ് എന്നിട്ട് എന്നിട്ട് നമ്മട് നമ്മള് അവധിക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ ബന്ധക്കാരെ വീട്ടിലൊക്കെ പോകൂലേ?
ആഹ് അതേമാതിരി കെട്ടിയ വീട്ട് ക്ക് പോവാ. കെട്ടി വിട്ടക്ക് പോവാ. ഉ കൊറച്ച് കുറച്ചല്ല നല്ല വെറൈറ്റിയ ആണ്.
അതെ.
ഉം. ആ അവിടെ ഹസ്ബൻന്റെ വീട്ടില ആരൊക്കെ ഉള്ളത്.
അവിടെക്കക്ക രണ്ട് പെങ്ങന്മാരാണ് അവര് രണ്ടും കെട്ടിച്ചയച്. പിന്നെ വവ പോ മരി ച്ചുപയി. പിന്നെ ഉമ്മായി ഉപ്പായും ഉമ്മായും ഇക്കായ ഉള്ളൂ ഇപ്പം.
ഇപ്പം. ഹസ്ബൻഡിന് ബ്രദേഴ്സില്ല.
ഇല്ല ഓരോ മോനേള്ളൂ.
ഓ അങ്ങനാണല്ലേ.
രണ്ട് പെങ്ങമാക്ക് ഒരാങ്ങളാ.
ഓ അത് അടിപൊളിയ.
ക് ഉഹ്.
അതരു രസം വേറെ രസ.
അത് അത് മാത്രല്ല ആ എന്താണ്ക്കാടെ ഒരു പെങ്ങളും ഞാനും ഒരേ പ്രായ.
സേമേജ്
ആഹ്
അപ്പൊ കമ്പനിക്കൊക്കെ ആള്ണ്ടല്ലോ.
ഉണ്ട് ഞാൻ കല്യാണം കഴിച്ചു അതുമല്ല ഞാൻ കല്യാണം കഴിു ചെന്നിട്ടായിരുന്നു അവൾടെ കല്യാണ. എന്റെ ഞ ഞങ്ങള് ഞാൻ കല്യാണം കഴിച്ച അവിടെ ചെല്ലുമ്പ അവള് വീട്ടിലുണ്ട്.
ആഹ്
ആ അവള് വന്നപ്പോ വന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ കല്യാണം കഴിച്ചു ചെന്ന്. ട്ട് നാല് മ അ അ ആറ് മാസം. അഞ്ചാറു മാസം കഴിഞ്ഞപ്പോ ആര്ന്ന് അവൾടെ കല്യാണം.
അത് കോള് കെട്ടാക്കല്ലേ
ആഹ് ആഹ് ശരി എന്ന
ആഹ്